ഹലോ കേക്കാവോ?
ആഹ് കേക്കാം അവ്ടേക്കാവോ?
ആഹ് കേക്കാം എന്തുണ്ട്?
ഒക്കെ നല്ലത് അവിടെ?
ഇവ്ടേം നല്ലത്.
ഹും ഹും എന്നാ പരിപാടിപ്പൊ?
പ്പം പിള്ളാക്ക് എക്സാമാണ്. അയ്ന് സെൻട്ര സ്കൂളിൽ വന്നിരിക്ക്യാണ്.
ഏ
പിന്നെ അവിടെയെന്താണ് പരിപാടി?
ഇവടെ പൊറത്ത്ണ്ട്.
ഉം ഭഷ് ഭക്ഷ്ണാക്കെ കഴിച്ചോ?
ആഹ് കയ്ച്ചു. കയ്ച്ചോ?
ആഹ് കഴിച്ച്. പിന്നെ
പിന്നെ ചായടിച്ചാനായില്ലേ? ആയിക്കൊണ്ടിരിക്ക്ണ്‌ലേ? ഹ്ഹ്ഹ്
വേറെന്ത്‌ണ്ട്?
ട്രിപ്പ് എവിടേക്കെയിം പോയിനിയൊ?
ന്തോ
ട്രിപ്പ്.
അ അല്ല
ഉം ട്രിപ്പ് എവ്ടെക്കെങ്കി പോയൊണ്ടോ?
ഞാന് കഴിഞ്ഞ ഏ ദിവസം പോയാര്ന്ന്. അവധിയല്ലാരുന്നോ പിള്ളാർക്ക് ആ സമയത്ത് ഞങ്ങള് കോട്ടയം ബീച്ച് വരെ പോയാരുന്നു. ആലപ്പുഴ ബീച്ചില് ഉം കൊഴപ്പില്ലാര്ന്ന് അവിടെങ്ങനെയുണ്ടാര്ന്ന്?
ആഹ്. വടെ ഏയെ, പോയിട്ടൊന്നുല്ല.
ഉം ഉം.
എക്സാം ആയോണ്ട് കോളേജിലെ ടൂർ പോവാനൊന്നും കെഴിഞ്ഞിട്ടില്ല.
ആണോ? പ്പൊ എക്സാം നടക്കുവാണോ?
ആഹ്.
ഒമ്പാന്തി.
ഈ മാസം
ആഹ്, ഈ മാസം
പിന്നെ വേറെ എന്തുണ്ട്?
വേറൊക്കെ നല്ലതന്നെ.
ഉം. സിനിമയൊക്കെ കാണാൻ പോവാറുണ്ടോ?
ആ പോയിനി, രണ്ടെട്ടം.
ഉം. എങ്ങനെണ്ടായിരുന്നു?
അടിപൊളിയേനി രണ്ടും. സന്തോഷോം വാഴ റ്റൂവും പിന്നെ, സർവ്വം മായും.
ഉം. എങ്ങനെണ്ടായിരുന്നു?
ആഹ്, സങ്കടോം സന്തോഷോം
സർവ്വം മായെല്. പിന്നെ, മറ്റേല് ആ, അയിലൊക്കെ അതേപോലെന്നെ.
ആഹ്. ഉം, വാഴ റ്റു നല്ലായിരുന്നല്ലേ?
ആ അതെ, വണ്ണും
ഉം. കൂട്ടുകാരുയായിട്ടണോ പോയെ? അതോ
ഏ യെ
കൂട്ടാരായിട്ടാണോ പോയത്?
ഏയെ
ഉം, ആ പിന്നെ, എന്താണ് പരിപാടി? ഇന്നവധിയായിട്ട്?
ന്ന് അവധിയായിട്ട്, ഫോൺമ്മേ തോണ്ടിട്ട്ണ്ട് ഇപ്പൊ
അവ്ടെ?
ഇവിടെയും ഇങ്ങനെ, ഫോണെ തോണ്ടിക്കൊണ്ടിരിക്കുന്ന്. ഇരിക്കുന്ന്
അതേ ഉള്ളൂല്ലേ?
സമയം പോയില്ലേ?
ഉം ഉം.
മഴയൊക്കെയുണ്ടോ?
ഇപ്പൊ വിടെ മഴയ്യ്ണില്ല. ന്ന് പെയ്തിട്ടില്ല. ഏ.. മയക്കാറ് മൂടിക്ക്ണ്ട്. അവ്ടെ?
ഇവിടെയും വെയിലാണ്. ഇന്ന് മഴ പെയ്തില്ല. മൂടിക്കിടക്കുന്നു.
ആമ്മ്
പിന്നെ, വേറെ എതുണ്ട്?
വേറെക്കെ നല്ലതന്നെ. ങ്ങളെ വീടിന്റെ അടുത്ത് അവിടെ എന്താപ്പ, കൃഷികളൊക്കെ ഉണ്ടോ?
ആ, കൃഷികൾ ഉണ്ട്. ഇപ്പ കൃഷി കഴിഞ്ഞ് ഇരിക്കുന്നു അവിടെയുണ്ടോ?
ഇവേടെ അങ്ങനെന്നുല്ല.
ഉം
ചെലെ വീട്ട്ല് ഓല് മാത്രംണ്ടാക്ക്ണെ.
ആണോ ഉം പച്ചക്കറി കൃഷിയാണോ അതോ
ആ രണ്ടുണ്ട് ചെടിണ്ട് പച്ചറ കറിണ്ട്.
നിങ്ങളെന്താചെയ്യുന്നെ നിങ്ങള് വല്ലകൃഷി ചെയ്യുന്നുണ്ടോ?
ആദ്യം ചെയ്തീനു ഇപ്പൊ ചെയ്യല്ല.
ആ അതെന്ത് പറ്റി പിന്നെ?
ഏ ഞാ ഹ് ഇപ്പൊ അങ്ങനെ ചെയ്യല്ല.
പിന്നെ കാപ്പിക്ക് എന്താ പലഹാരം വല്ലോം ണ്ടാക്കുന്നുണ്ടോ?
ഉം ഉം ഉം ഉം പൊർത്ത്ന്നേക്കാരം.
ഉം
പിന്നെ ഇവിടെയും ഒന്നും ഇല്ല പ്രത്യേകിച്ച് കാപ്പിക്ക്.
ഏ
വാങ്ങ് ആ
അല്ല കാപ്പിക്ക് അങ്ങനെ കടി പ്രത്യേകിച്ച്ഞങ്ങളൊന്നും ഉണ്ടാക്കാറില്ല വീ ട്ടിലെന്താണോ ഉള്ളത് അതങ്ങ് കഴിക്കും അത്രേ ഉള്ള്.
ഏഹ്
ഉം പിന്നെ ചോര് എന്തായിരുന്നു കറി?
ഏമ് കറില്ലേയ്ന്.
ആഹ്
ആ കറിയിണ്ടേയ്നി പക്ഷെ ഞാൻ കൂട്ടിയില്ല അതുകൊണ്ടാ കറിയില്ലാർഞ് ഹ് ഹ്
വെണ്ടക്ക കറിയേ തേങ്ങര്ച്ച്.
ഉം
ക്ക് അത്രക്ക് ഇഷ്ടല്ല പിന്നെ ചം ആഹ് അയില്ണ്ടായ് ന്
ഉം, ആഹ്
പിന്നെ ചമ്മന്തിം, പിന്നെ സോയാബീൻ, പൊരിച്ചതുണ്ടെയ്ന്.
ഉം. എ വേറെന്തുണ്ട്‌?
വേറെന്നൂല്യയ്ന്.
എന്നെ പരീക്ഷ തീരുന്ന്?
പരീക്ഷാ ഒര് ആൾ ഓൾ ടിക്കറ്റ് കിട്ടിയിട്ടുള്ളൂ ഹാൾ് ടിക്കറ്റ്.
ആഹ്
ഇനി അടുത്തതിന് പിന്നെ വരണം.
പഠിച്ചോ?
ഉം.
പഠിച്ചോ?
പഠിച്ചാ! അതാണ് ആലോചിച്ചൂടാത്ത്.
എന്താ പഠിക്ക്ന്ന്?
എം ആർ ഐ സി.
എങ്ങനെയുണ്ട് പഠിത്തൊക്കെ?
ആ അങ്ങനെ പോവുന്നുണ്ട്. പാസായി കിട്ട്യാ മതി.
ഉം.
അതേ ഒള്ളൂ.
ഉം
പഠിക്കണം ഏറെകൊറേ ഏ പഠിച്ക്ക്ണ്. പക്ഷെ അവിടെ എത്തുമ്പാണ്ട് മറക്കേയ്.
ഉം
അതാണ് ല്ലേ, അവള് പേടിച്ചാണ്ട് ആഴം മറക്കുല്ലോ.
ആ തേടി വന്ന
ഉം പേടിയാവ്ന്ന്ണ്ട്.
പിന്നെ അവധി കിട്ടി കഴിയുമ്പോ എന്താ പരിപാടി?
അവധി കിട്ടി കഴിയുമ്പോ ആ ടെൻഷന് അടിച്ചു കുത്തിർക്കേക്കാരം.
ഉം, എവിടെങ്കിലൊക്കെ കറങ്ങാൻ പോവാൻ മേലെ
ഞാൻ അങ്ങനെ ഒന്നും പോയില്ല. അങ്ങനെ വീട്ടിന്ന് വിടാരൂ ഇല്ല.
ആ പിന്നെ കുറേ ഏതാണ്ട്
ആ ഇവിടെ പോകുമ്പോ എല്ലാരും ആയിട്ട് പോകും. പക്ഷേ നമ്മള് ഒറ്റയ്ക്ക് പോവുന്ന പോലെ എല്ലെല്ലോ? പിള്ളാരും കുടുംമ്പായിട്ട് പോവുമ്പം.
ആഹ് അഹ്ശെര്യാ ഏഹ് ഏഹ് ഫാമിലി എല്ലാ ഫാമിലിയിലും കാണാ അമ്മളെവിട്ക്കേങ്കും പോണ ന്നാലും കാണാനു ഓലൊക്കെപ്പാടെ കൂടി.
ഉം അതെ ഫാമിലിയാട്ട് പോവുമ്പോ പിള്ളേരെ കൂടെ പോകണം. പിള്ളേരെ നോക്കണം, എടുക്കണം.
അങ്ങനൊയൊക്കെ ഇതാ ഇരിക്ക്ന്ന്. അം പിന്നെ കൂട്ടാരായിട്ട് പോവുന്നല്ലേ ഒന്നൂടി അടിപൊളി.
അതെ ഫ്രണ്ട്സിലേ?
ഉം അതെ.
ഒരു വൈബാണ്യ്യ്. ഞാ ഒരു വട്ടം നെലമ്പൂരിക്ക് പോയിനി ഓലപ്പം. പിന്നെ ക്യാമ്പായിട്ടും പോയിണ് അങ്ങട്ടന്നെ നിലമ്പൂര്ക്ക്.
കോളേജിന് ടൂറൊക്കെ പോന്നുണ്ടോ?
ഏ ട്രിപ്പ ആയിട്ട് ഇണ്ടായിട്ടില്ല.
ഒന്നും ആയില്ല ഇപ്പ എത്രാമത്തെ വർഷാ?
ഈ രണ്ടാമത്തെ വർഷം.
ഉം പിന്നെ നാടെവിടെയാ?
നാട് മലപ്പുറം ജില്ലയിലാണ് അരീക്കോട് ഭാഗം. അവിടെ
എഴുതിക്കോട്ടയം.
അയെ മലപ്പുറാവാകല്ലെ?
ആഹ് പിന്നെ വേറെന്തുണ്ട്?
വേറൊക്കെ നല്ലതന്നെ.
ഇനി എന്താ പരിപാടി?
ഏ ഫ്രണ്ട്സിന്റെ വീട്ട്ക്ക് പേരെന്റെയടുത്തില്ലേ
അടുത്താണോ?
ആഹാ ഓള് ഇങ്ങനെ വിളിക്കണ്ട്.
ഉം അവിടെ പോയി പഠിക്കാനാണോ അതോ?
ഏ ഏ ഓല് പഠിത്തൊക്കെ കഴിഞ്ഞതാ.
ഉം
ഇപ്പ റെസ്റ്റാണ്.
ഉം വീട്ടിലാരെക്കെണ്ട്
മദറുണ്ട് ഫാദറുണ്ട് ബ്രദറുണ്ട് സിസ്റ്ററെ കല്യാണം കഴിഞ്ഞ.
ഉം ഇങ്ങള്പ്പോ ഫാമിലിയായിട്ടാണോ സിനിമയൊക്കെ കാണാൻ പോവുന്നെ.
എ ഏ ഞാനായിട്ട് വേറെ പോയാ.
ഉം പിന്നെ വേറെ എന്തുണ്ട്
വേറെ അവ്ടെ ഏ ഇതാണോ പൊയേണോ
എന്തോ
പോയേണോ അവ്ടെല്ലേ തോടാണോ
എവിടെ. പുഴേ അങ്ങനെ ച്ചാല് എല്ലാം ഉണ്ട് പുഴയും തോടും ക്കെ എല്ലാം ഉണ്ട്.
ഏഹ് ഏഹ് കോട്ടയം ആ മറ്റേ അവിടെയാണ് എത്തപ്പ ആഹ് മറ്റേ പാർക്കില്ലേ?
ആഹ്
അവ്ടെണ്.
ആഹ് ശെരി. ഹലോ
ആഹ് കട്ടക്കി